ഉം
ഹലോ കറണ്ട് ബില്ല എല്ലാം വന്നോ ആഹ കേക്കാം കേൾക്കാം.
കണ്ണൂില്ലന്നും ഒരു കുറവില്ല കണ്ണവിലൊക്കെ വന്നു.
എത്ര രൂപ അവിടെ?
ആ രാജ
അല്ല അത്രയവാ
ഉ
ഒരു സോളാർ ഒരു സോളാർ വാങ്ങി പിടിപ്പിക്കാൻ പറ.
ഡോളാർ വാങ്ങി പറഞ്ഞാ ഒച്ചടിക്ക് പൈസ എടുക്കാ ഇല്ലായിരിക്കും അതാ മേിക്കാത് അ മേടിക്കാൻ നോക്കിയനാ ഈ വണ്ടീടെ ഒക്കെ അടച്ച് ഇ എം ഈ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടൊക്കെ? ആഹ്ണ്ടിയൊക്കെ എടുട്ടണ്ട്ണ്ടിയിലൊക്കെ അടച്ചുതീർക്കണ്ടേ
ആഹ് അതുകൊണ്ട് അല്ലെങ്ക ഈ മാസം മാസം ഈ അയ്യായിരത്തിന്റെ അടുത്ത് നാലായിരത്തിന്റെ മുകളി വരുന്ന കറണ്ട് ബില്ലുകാർക്ക് ഇതാ നല്ലത് ഇവിടെ ആദ്യം അങ്ങനെയൊക്കെ വരുവായിരുന്നു പക്ഷെ ആ ഒ മറ്റരു തോന്നൽ സോളാർ പിടിവെക്കണമെന്ന് അങ്ങനെ സോളാർ പിടിപ്പിച്ചു സോളാർ പിടിപ്പ പ്പിച്ച് കഴിഞ്ഞ് ഇതെ ഈ മാസം ഒന്ന് എല്ലാ മാസോം വരും കറണ്ട് ബില്ല് ഇത് സോളാറ് പിടിപ്പിച്ച് കഴിഞ്ഞാ പിന്നെ മാസം മാസവാ കറണ്ട് ബില്ല് ഇൻ നൂറ്റി എഴുപത് രൂ
എപ്പഴും അത് തന്നെയാണോ എപ്പഴും അത് തന്നെയാണോ
ഏഹ് ഏഹ് നൂറ്റി എഴുപത് രൂപ നൂറ്റ് എപ്പഴും അതല്ല നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത്തിരണ്ട് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ ഏറ്റവും കൂടുതൽ വന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപ
ഇപ്പം മഴയാവുമ്പം സോളാർ ഉപയോഗം കൊറവായിരിക്കൂല്ലേ
ആഹ് മ മഴയി നല്ല വെയിലുള്ളിടത്താണെങ്കില് നല്ല പോലെ കേറു ഈ താഴെ ഫാഗങ്ങളില് ഞങ്ങൾ ഇച്ചിരി മോളിലാണേ താമസിക്കുന്നെ ആഹ് അപ്പൊ ഈ താഴെ ഫാഗങ്ങളിലൊള്ള രണ്ട് മൂന്ന് വീട്ടി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ നല്ല നല്ല വെയിലാ രാവിലെ ഉദിക്കുന്നതേ അവിടെ വെയില് വെരും നമ്മടെ ഇങ്ങോട്ടേക്ക് കേറി വരാൻ താമസം ത്തൊള്ളതുകൊണ്ട് ഏം
സൂര്യന്റെ ചായിവ് അനുസരിച്ചാണല്ലോ
ആഹ് കൊറച്ച് ആഹ് ആഹ് കൊറച്ച് ഈ സോളാറിന്റാത്ത് കറണ്ട് ഉൽപാദിപ്പിക്കുന്നേയിന്റെ അളവ് കൊറച്ച് കൊറവാ ഇന്നലെ അപ്പിടി മഴയല്ലായിരുന്നോ അതുകൊണ്ട് മൂന്ന് യൂണിറ്റ്
അല്ലെങ്കി മഴയില്ലാതെ ആഹ് മഴയില്ലാതെ വെയിലുള്ള സമയത്താണെങ്കി പത്തും പതിനാറും യൂണിറ്റൊക്കെ കേറിയ ദിവസങ്ങളുണ്ട്
വേനൽ സമയത്ത് നഷ്‌ട ഇല്ലാ ല്ലെ. നല്ല എന്നാലും ത അവ്ടെ
ആഹ് ന്നാ പെ രാവിലെ തന്നെ വെയില് ഉദിക്കുന്നതേ തെളിവാണെങ്കില് ഒരു നഷ്ടവും ഇല്ല ആ ന്താ എഹ് മഴയത്താണെങ്കിലും കുഴപ്പ ഇല്ല ഒന്ന് തെളിയുമ്പഴ്ത്തേക്കും കേറും. പക്ഷെ നമ്മക്ക് വെയില് ഉള്ള സമയത്ത് വേന ക്ക് പോലും നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടാത്ത കൊണ്ടായിരിക്കും ഉം അളവ് കുറവ് ഉൽപാദനത്തിന്റെ അളവ് കുറവ്
ഹും
അങ്ങനെ ആകുമ്പോഴത്തേക്കുംന്ന ഒത്തിരി ഇത് കേറത്തില്ലല്ലോ ഉ ഒത്തിരി കയറിയാലല്ലേ ആഹ പിന്നെ നമ്മള് അതിനനുസരിച്ച്. ഉപയിക്കുന്നുണ്ട് ട്ടോ കരണ്ട്ടുപ്പൊക്കെ നല്ല പോലെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റീൽ കുക്കറൊക്കെ അതിൻന്റെ അത് വർക്ക ആകുമല്ലോ
ആ സമയത്ത് അതല്ലേ ഉപയോഗിക്കണം അല്ലേ
ആ അപ്പ അപ്പൊ കരണ്ട്ടുപ്പ് ചായ വെക്കാന് ഒരു ദിവസം തന്നെ എത്ര ചായ വെക്കണം ചായ വെക്കാന് പയറ് പരിപ്പ് കടൽ എല്ലാം വേവിക്കും. ഞാൻ കറണ്ടടുപ്പ് വെക്കും പിന്നെ പൊടി വാട്ടാനുള്ള വെള്ളം
ഏഴായിരത്തിേക്കെ മേല് പൈസ കരണ്ടടുപ് ഉപയോഗിച്ചപ്പം ഞൻ അത് വേണ്ടന്ന് വെച്ചേക്കുവ ഇപ്പം.
എല്ലാരും പറയും കരണ്ടടുപ്പിന് കറണ്ട് കൂടുതല വേണം അതുകൊണ്ട് ഭയങ്കര കരണ്ട് ബില്ല് വരും എന്ന്. എല്ലരും പറയുന്നത് കേൾക്കാം
ആഹ
അതുകൊണ്ട് അപ്പൊ ഒത്തിരി എന്താ കറണ്ടടുപ്പ് ഉപയോഗിക്കുവായിരുന്നോ?
ആ ഇവിടെ അങ്ങനെ ഉപയോഗിക്കൂല്ല ചായ വേണ്ട ഒരു ചായ രാവിലെ പാൽചായ വെക്കും പിന്നെ മറ്റേ വെള്ളം ചൂടാക്കി എടുത്താ എടുത്ത് അല്ലാതെ കരണ്ടടുപ്പ് ഉപോഗിക്കാറേ ഇല്ലായിരുന്നു. പക്ഷെ കറണ്ട് ബില്ല് വന്നപ്പോ നല്ല കരണ്ടടുപ്പന്നെ ഒരു പ ഒരു അഞ്ചാറ് വർഷം പഴക്കം ചെന്നായിരുന്നു. എന്റെ ആയിരിക്കും ഓർത്ത് പിന്നെ ആ സാധനം നിലത്ത് വീണ് വന്ന് ഇും പിന്നേ വാങ്ങാൻ നോക്കില്ല. ഇത് മേടിക്കള്ളാന്ന് തന്നെ വെച്ചു. ഉണ്ടെങ്കിൽ അല്ലേ വർക്ക ആാക്കള്ളൂന്ന്ോ റത്ത് പിന്നെ ഈ വെള്ളം ചൂടാക്കാൻ വേണ്ടി മാത്രേ മക്കള ജ ഗോസാാനണ്ടലന്ന പേരന്ന ആഹ് അത് കൂട്ടിട്ട രണ്ടെണ്ണം ഇരി പോണ്ട്.
ആഹ ആ കെറ്റില് ഇപ്പൊ ആശുപത്രിയിലൊക്കെ പോകുമ്പോം കെറ്റിൽ കൊണ്ടു പോന്നുന്നവരുണ്ട് ഈ വെള്ളം തിളപ്പിച്ചട്ടെ ഈ കപ്പിലൊക്കെ തേയിലപ്പൊടിയോ ആഹ തേലപ്പൊടിയും പഞ്ചസാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ആശുപത്രികളിലൊക്കെ ആഹ വെളിന്ന് വാങ്ങണ്ടല്ലോ നല്ല നമ്മുടെ തന്നെ നല്ല വെള്ളത്തില് ഒരു ഗ്ലാസ് കട്ടൻചായയൊക്കെ കുടിക്കാലോ?
ആഹ ചോറ് പോവുമ്പോഴൊക്കെ നല്ലന്ന് അങ്ങനെയൊക്കെ അത്ണ്ടെങ്കിൽ.
ആ അത് ശരിയാ ടൂറ് പോകുമ പോക്ക നല്ലതാ കുഞ്ഞ് മ മക്കളെയൊക്കെ ആയിട്ട് ടൂറ് പോകുമ്പോൾ നല്ലത ഈ കുറുക്ക് കൊടുക്കുന്ന സമയത്ത് ആണെങ്കിൽ സെർലായക്കിന് തിളച്ച വെള്ളമല്ല വേണ്ടേ?
ആത അപ്പ അതിനൊക്കെ നല്ല ആ
ആ് അതുമല്ല തിളപ്പിച്ചാറിിയ വെള്ളത്തിന് ആവശ്യം അങ്ങനെ ഉപയോഗിക്കുന്നവരും രാവിലെ ഓണാക്കി ഒരു ജഗ് തിളപ്പിച്ച് വെച്ചാൽ ഇച്ചിരിക്കഴിയുമ്പോ ആറി ഇരുന്നോടൂല്ലോ
ടുവെള്ളം കുടിക്കാം ഉ
ഉ അതിൽ തന്നെ വെച്ചാൽ ഒത്തിരി ചൂടാറത്തില്ലാട്ടോ കൊറച്ച് കഴിയുമ്പോഴേ ഉള്ളു. പെട്ടെന്നൊന്നും ചൂടറതോന്നും ഇല്ല
തള്ളപ്പിച്ചറിയ വെള്ളം കുടിക്കുന്നവർക്കൊക്കെ നല്ലത. എനിക്ക് എന്താണ് പച്ചവെള്ളം പച്ചവെള്ളം തൃപ്തി പച്ചവെള്ളം കുടിച്ചാലുണ്ടോ ഒരു വയറന്ന് അറിയുള്ളൂ.
ആ ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് ഓ
ഫ്രിഡ്ജ നിന്നുള്ള വെള്ളവും വേണം അങ്ങനെ നിർബന്ധമല്ല പച്ചവെള്ളം വേണം.
ഒരു തൃപ്തിയാകണമെങ്കിൽ ആ ഫ്രിഡ്ജിലെ വെള്ളം എവിടെയെങ്കിലും പോയിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെള്ളമില്ലെങ്കിൽ വീട്ടിൽ വരുമ്പോഴ ആദ്യം തുറക്കുന്നത് ഫ്രിഡ്ജ്. ഫ്രിഡ്ജീന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച്. കുടിച്ചാലേ ഉള്ളരു മനസ്സിനൊരു തൃപ്തിയാകത്തയുള്ളൂ. അപ്പോം
കല്യാണത്തിനൊക്കെ പോയിട്ട് നമ്മള അ അങ്ങനെ നമുക്ക് നിർബന്ധം കൊള്ളൂ. കല്ല്യാണത്തി നമ്മ ചൂടു ചൂടൊള്ള എടുത്ത് തരുവുള്ളു.
ആ അതുകൊണ്ടായിരിക്കും. കല്യാണത്തിനു പോയിട്ട് വരു പ്രത്യേകിച്ച്, കല്യാണത്തിന് പോയി കഴിയുമ്പോ പോയിട്ട് വരുമ്പോഴത്തേക്കും, ആ ഒരു നല്ലൊരു തണു ത്ത സോഡാ നാരങ്ങ വെള്ളം കിട്ടുവാണെങ്കിൽ, അള്ള നല്ല രസം.
ഇ ഇപ്പോഴത്തെ കല്യാണമൊക്കെ, പഴ ഈ പിള്ളേരൊക്കെ ഡ്രസ്സിങ്ങ ഒക്കെ അങ്ങോട്ട് അല്ലെ എന്തോ,
ആ.
ഒരു ചുമ്മാ പിള്ളേര് ഒരു നമ്മുടൊക്കെ കാലഘട്ടത്തില് കല്യാണൊക്കെ എന്നാ ഇത നല്ലതായിരുന്നു. ചുമ്മാ പിള്ളേര് മുടിയും വെട്ടിയിട്ട് ചുമ്മാ പട കെട്ടാതെ പറക്കാതെ എന്നാ രുതാ.
എന്താ തലേലും തുണില്ലാതെ, കുറേ ലിപ്സ്റ്റിക്കും വാരി തേച്ച്.
ആ ലിപ്സ്റ്റിക്നൊക്കെ ദൂഷ്യം പിള്ളേർക്കൊക്കെ പറഞ്ഞൊടുത്തു മനസ്സിലാവണള്ളേന്ന് ഞാൻ ഓർക്കുവാ.
ആ
കല്ല്യാണം എന്തു മാത്രം പൈസ പൊടിക്കണം. ഒരു കല്യാണം നടക്കണമെങ്കി സ്വർണ്ണത്തിന് ഒരു ഒരു തരത്തി കൂടെ വെല. ഒരു തലത്തി കൂടെ, ഡ്രസ്സിന്റെ വെല അതിനിടയ്ക്ക് വേറെ മേക്കപ്പ് സാനങ്ങള്, ഇതൊക്കെതന്ന്യ കല്യാണംന്ന് പറയണെ
ഇന്നത്തെ മക്കക്ക് എന്താ ഇത് വേണ്ടല്ലോ, സ്വർണം വേണ്ടല്ലോ.
കൊടുക്കണ്ടെ സ്വർണം. ആഹാ കാരണവൻമ്മാര് സമ്മയ്ക്കോ സ്വർണ്ണം വേണ്ട പറഞ്ഞ മക്കക്ക്.
അത് ശരിയാ കാർന്നോന്മാര് സമ്മയ്ക്കൊന്നുല്യ പക്ഷെ ഇന്നത്തെ മക്കള് പറയുന്നെ എനിക്ക് ഞങ്ങക്ക് സ്വർണം വേണ്ട മക്കക്ക് സ്വർണം ഇല്ലേലും, ഇഷ്ടം ഒരു കൊഴപ്പവുല്യ. സ്വർണ്ണം ഉപയോഗിക്യ, ഇന്നത്തെ മക്കൾ സ്വർണം ഉപയോഗിക്കുന്നില്ലല്ലോ.
ഇതിന്റെ ദൂഷ്യം അറിഞ്ഞാലും എല്ലാരും അത് തന്നെ തേക്കുന്നെ കണ്ടീലെ വീണ്ടും വീണ്ടും വീണ്ടും.
ആ ഏറ്റവും ആദ്യം എല്ലാരും എല്ലാ ഡോക്ടർമാരാണെേലും പറയുന്നത് എന്താ. നിങ്ങള് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നെ കുറക്ക്‌ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നെ കുറക്കാൻ പക്ഷെ ഏറ്റവും ആദ്യം കുളിച്ചില്ലെങ്കിലും, ഇപ്പോഴത്തെ പിള്ളേർക്ക് ആദ്യം ചുണ്ടേ കുറേ വാരി
മുഖത്ത്ടണം, എന്തുമാത്രം ആ അല്ല. ചുണ്ടിൽ വെക്ക്യ്മ്പോൾ എന്തു മാത്രം ഉള്ളിലേക്ക് പോയെന്ന്‌ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ.
അത് ശ്രദ്ധിക്കുന്നില്ല. ആ ചുണ്ട് വെച്ചിട്ടല്ലേ നമ്മൾ ആഹാരം കഴിക്ക ന്നതും വെള്ളം കുടിക്കുന്നതും സർവ്വതും ചെയ്യുന്നു. അതുപോലും ചിന്തിക്കുന്നില്ല. അല്ലാതെ, നമ്മടെ ഏഹ് ശരീരത്തിന്റെ ആ ഈ ചെറിയ ചെറിയ ചെറിയ, ആ സൂക്ഷ്മമായിട്ട്, ട്ടുള്ള തൊളേക്കൂടെ നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നില്ലേ അല്ലാതെ പോകുന്നില്ലേ
രോമത്തിന്റെ എടെകൂടെ പ എല്ലാ രോ ഇതുപോലല്ലേ ഹോള്ളല്ലേ. രോമം ഉം.
ഇപ്പഴത്തെ മക്കളോട് പറയുമ്മെ മക്കള് പറയും നിങ്ങളെല്ലാം നൈൻറ്റീൻസിൽ ഉള്ളതാ ഞങ്ങളെല്ലാം ജെൻസിയാണ്.
ഉ
ടു കെ ടു ഫൈവോ, എന്താ ടു കെ ആന്നോ ടു കെ ജെൻസി ആണോ, എന്തോ അങ്ങനെ എന്തോ പേരുംണ്ട്.
ഉ
അതാ നിങ്ങക്കൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ല, നുടനെ പറയുന്നതാ. അങ്ങനെ പറയുന്ന പിള്ളേരോട് എന്തു പറ അത് ശരിയാ ജലദോഷം പോലെ ഇപ്പഴത്തെ ഇപ്പൊ കേൾക്കുന്നവർക്ക് മൊത്തം അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു തടിപ്പ്, അല്ലെങ്കിൽ അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു വേദന ഉടനെ പോയി ടെസ്റ്റ്, ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് മ അല്ല മ മരുന്ന് വാങ്ങാൻ പോകും. അത് കഴിയുമ്പം പറയും ഇന്ന ടെസ് ണേന്നു.
പ്രശ്‌നായിട്ട് ഇടുന്ന റിസൾട്ട്. അതുപോലെ അറ്റായ്ക്കും ഇതുപോലെയാന്നേ അറ്റാക്ക് ഞമ്മള് വിചാരി ഇ ഫുഡ് ഇങ്ങനെ കയിച് കയിച് കയ്ച്ചച്ചു ഇപ്പം എല്ലാർക്കും കൊളസ്ട്രോളാ.
ആ അതാരിക്കും അറ്റാക്ക് ഇത്രേം
കഴിക്കും ആഹ് പിന്നെല്ലാതെ ഈ പൊറത്ത്ന്ന്‌ ഫുഡങ്ങനെ നമ്മള് എറ്റവും കൂടുതല് നമ്മള് ഇല്ലായ്മ ചെയ്യ്യ ഞമ്മള് അങ്ങനെ വീട്ടി ഉപയോഗിക്കുന്ന അത്ര എണ്ണയൊന്നും ഉപയോഗിക്കൂലല്ലോ ഒരു ഉണ്ടെങ്കി പൊരിച്ചു കോരും ഇതന്ന് പറഞ്ഞാ ചുമ്മാ എണ്ണ എത്ര നാള് കെടക്കുന്ന എണ്ണയാ അങ്ങോട്ട് പ് ആ പാ ആ അത് തിന്നാൻ എന്നാ ടേസ്റ്റിയാ അത് വേറെ നമ്മള് തിന്നൂന്നതല്ല. നമ്മളും തിന്നുപോവുട്ട.
ഈ ഈയിടയ്ക്ക് എന്താ വെളിച്ചെണ്ണയ്ക്ക്, നാന്നൂറ്റിയുടെ മെകളില് അഞ്ഞൂറോളം, അടുത്ത് വെല വന്നപ്പോഴും ന്യൂസില് കണ്ടില്ലായിരുന്നോ ഏ വെല കുറച്ച്, നൂറ് രൂ ഇരുന്നൂറ് രൂപയുടെയും, നൂറ് രൂപ ഒരു വേടെകൂടെ ഇടയ്ക്കുള്ള വെലയ്ക്ക്, ആ ഹോട്ടലുകൾക്ക് വെളിച്ചെണ്ണ കൊടുക്കുന്നുന്ന്, അപ്പം. ശരിക്കും ആ ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ എത്തി നിൽക്കുമ്പോം, എങ്ങനെ ഈ നൂറ് രൂപ ക്ക് ഇരുന്നൂറ് രൂപയ്ക്കും വെളിച്ചെണ്ണ കിട്ടുന്നുന്ന്‌ പറഞ്ഞ് ന്യൂസ് ഉണ്ടായിരുന്നല്ലോ.
ആഹ ഉണ്ടായിരുന്നല്ലേ.
അപ്പൊ ശേ ആ അത് ഞാൻ കണ്ടരുന്നു. ശരിക്കും പറഞ്ഞാ അത് എവിടെന്ന് അത് അവർക്ക് കിട്ടുന്നത്, ഈ ഇരുന്നൂറ് രൂപയുടെ താഴെയുള്ള വെളിച്ചെണ്ണ
അപ്പൊ അതിങ്ങനെ വറ്റൂല. ആഹ അപ്പൊ ഈ എണ്ണ ഈ നമ്മളി ഈ എ ഊറ്റു ഈ. വെളിച്ചണ്ണ നമ്മള് ഊറ്റുമ്പ ഒരുകി ഇങ്ങനെ കട്ടിയാവൂലല്ല നന്നായിട്ട് ഈ മറ്റ ഞാനൊരു കുറുകിയ പോലെ വെക്കും.
ആ അത് ശരി. ആഹ ആഹ ആഹ.
അപ്പ നമ്മള് നല്ലണ്ണ നല്ല വെളുത്ത് നല്ല നല്ലതായിട്ട്
ആ ആ എന്താന്നറിയത്തില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഒറണം കണ്ടായിരുന്നു. ഹോട്ടലുകൾക്ക് കൊടുക്കുന്നുന്ന് പറഞ്ഞ്, അത് പിടിക്കുകയും ചെയ്തു കേസെല്ലാമായി. ഏ ഭയങ്കര ഇതൊക്കെ ആയതായിരുന്നു. അപ്പൊ ഒരിക്ക ഒരിക്കലും ഒരു കാരണവശാല് ഹോട്ടലിത്ത വിശ്വസിച്ച് മേടിച്ച് കഴിക്കരുതെന്നും പറഞ്ഞക്കെ,
ഉം ഉം
ഉം. ആ എന്നാൽ ശരി ആയിക്കോട്ടെ.
ഉ